ആ
എന്താണ് ഉം നല്ല വിശേഷം, മഴ പെയ്യ്ണ്ടോവിടെ?
മഴങ്ങോട്ട് ഇരിട്ട് മൂടി നിക്ക്ണ്ട് പെയ്യണോ വണ്ടേ ചോദിച്ചിട്ട്
വടപ്പ പെയ്‌ത് തോടങ്ങ
ഏ
മോനെ കൊണ്ട
ഇന്ന് എന്തായാലും കൊറച്ച് രു സമയം കിട്ടീല്ലേ
ആ അതരെേ വെയിൽലേനി ഇല്ല അതരെ വെയിലന്നേനി ഇപ്പങ്ങട്ട് പെയ്യ്
എന്റെ കാലൊക്കെ ഇങ്ങട്ട് വള്ളത്തിൽന്ന് മഴ പെയ്താമതി ഇന്റെ കാല് മുറയാവും
ഉം
വെരലിന്റെ ഇടേൽ ഒരു ഇത്ണ്ടാവു മുറി ഉണ്ടാവുല്ലോ നമുക്ക്
ആ ആഹ ഇവിടെൻ്റെ മൂത്തച്ചിക്കൊക്കെ ഉണ്ട്. അത്
തിരുമ്പി ഇന്ന്ട്ട് ഞാൻ ന്ന് തിരുമ്പിയിട്ടൊന്നും ഇല്ല. പറയുമ്പോന്ന് നല്ല വെയിലെക്കെണ്ടായിനി.
അല്ലേനി
നല്ല വേദനയാണെ ഓ ഇന്നലക്കെ ഓൽമെന്റ ആക്കി ഇട്ട് അയ്യലീട്ട്
ആഹ ഒരു അയ്പൈസ ഉണ്ട്
ആഹ് അതുണ്ട് പക്ഷെ ഇൻ്റാടെ പോയി എൻ്റെ പിക്ക കൊണ്ടല്ലുണ്ട്. പക്ഷെ ഇവിടെ ഇവൽക്കുന്നും അറിയില്ല.
ആഹ ഒര് ചെറിയേ
ആ ചെറിയൊരു ഇത്
ആഹ അ കവിടെ മെഡിക്കൽ ഷോപ്പ് ചോദിച്ചാൽ മതി അങ്ങനെ പറഞ്ഞു ഒരു റുപ്പിൻ്റെ ഇന്കറിയില്ല എത്ര കറക്റ്റ്. പക്ഷെ അത് പറഞ്ഞാലേ കിട്ടും അത് വേ മാറുന്നു ആ പൊക്ക ഒരു വെണ അതന്നെ ഞാന് പറഞ്ഞു ഞാൻ പറ ഞാൻ ആലോചിച്ച ഇപ്പ ഇനെ കണ്ടറപേന്ന് മ് പിന്നെ മോൻ ഉറങ്ങുന്നില്ലല്ലേ
ഇല്ല മിറ്റത്തൂടെ നടക്കുക ഫുഡ ചോറന്നാ ചോറ
ഓറങ്ങണ ഇല്ല ആയോചിച്ച് കറിയണ്ട മടിആയി ഇങ്ങ ഇരിക്ക, കറി ഇണ്ടാക്കാനൊന്നും ആവൂല്ല
അത് ശെരി അപ്പൊ ഇനി ചോറില്ലേ?
ത് ചോറൊക്കെ ഉണ്ടാക്കി കൂട്ടൻ ഉണ്ടാക്കാൻ ബരും മടി ആരെ ഉണ്ടാക്കിരാണെ തിന്നേന അങ്ങനെ പട്ട് പട്ടിണി കിടന്നാലും വേണ്ടില്ല ചുക്ക് കാവല പാളെ വീക്ഷണൊക്കെ ഉണ്ട് അപ്പൊ എങ്ങനെ
മ്
രാത്രി അത് ആ നല്ല ചോറുകൂട്ടാനൊക്കെ ഉണ്ടാക്കണം ഇനിയിപ്പോ എന്ത ഒരു തട്ടിക്കൂട്ടന് ആവല
അത്ര ഉണ്ടാക്കുമ്പോ ഈ കുട്ടികളെ അപ്പൊ ഒന്നും ഇരിക്കാൻ കഴിയൂലഓലക്ക് പഠിപ്പിച്ചാനും
ആഹന്ന് ഞാന വിചാരിച്ചന്റെ ആ പഠിപ്പിച്ചണ നേരവും ഉണ്ടാക്കണ നേരവും ഒക്കപ്പ
മ്ഉം
എന്റെ മോൾക്ക് കഴിഞ്ഞപ്പോ അവൾക്ക് ഒരിക്കൽ നിർബന്ധവാ
ആ
ഇവിടെ എന്റെ മോന് അങ്ങനെതന്നെയ ഞാൻ ബുക്ക് എടുത്ത് ഓന്റെ ഒപ്പം ഇരിക്കണ അല്ലാതെ ഓ ഞാൻ അടുക്കളേനാണെങ്കിൽ ഓനും അടുക്കള വന്ന് നിക്കും
ആ അപ്പത്തൊക്കെ ഇതിലും പഠിപ്പിച്ചാഞ്ഞാലെ ഓല ടൈമിനുള്ളതൊന്നുമല്ല അതിൽ അപ്പുറണ്ട് പഠിച്ചാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ രണ്ടിലും മൂന്നിലും എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചേള്ളൂ ഇനി ഒരു പാട തീസം
ഇപ്പോഴത്തെ ബുക്ക് ഒക്കെ എന്ത നമ്മളൊക്കെ എട്ടിലും ഒമ്പേലും പഠിച്ച
ആ അതേമാറ്റ ബുദ്ധിയാണ് ആ പണ്ടത്തെ നമ്മക്കൊക്കെ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് തന്നെ ആയില്ലേ ബുദ്ധി വയ്ക്കാൻ ഇപ്പൊ കയറ്റക്ക് ഏകദേശം എല്ലു അറിയാം
മ് മ് ഇപ്പൊ ഇനി ചെറിയ ക്ലാസിന്നെ അങ്ങനത്തെ പഠനം കിട്ടി ഇങ്ങനെ വരുന്നണ്ടോ ഒരുക്ക് ഇപ്പൊ എൽ കെജി യു കെ ജിയും തന്നെ അത്യാവശ്യം നല്ല വലിയ ബുക്കാണല്ലോ
ആ ആണേ എല്ലാ ഞാൻ പറയാ എന്റെ മോനൊ തന്നെ ഞാൻ എല്ലാം പഠിപ്പിച്ചിന്ന് എല്ലാം അനിമൽസിന്റെയും എല്ലാ ഫ്രൂട്ട്സ് വെജിറ്റബിൾ എല്ലാം പഠിപ്പിച്ചിന്ന് ആ ഞാൻ പറയാ ഒന്നും ഇല്ല ഒക്കൊടന്നും ആവശ്യമില്ലേ ഇനി കുറച്ച് മതിനോ ഓൻ ഓ ഫുൾ ഇംഗ്ലീഷ് മീഡിയം തന്നെ പക്ഷെ ഒന്നക്ക് ഒന്ന് ഇത്തര എന്നും വേണം അപ്പൊ ഞാൻ പറയാ കുറേ വെറുതെ റിസ്ക് എടുത്ത് പഠിപ്പിച്ച് എന്നിട്ട്ന്താക്കി മോള് എൽ കെ ജി ആക്കിയ സമയത്ത് അക്ഷരങ്ങൾ മാത്രം കാര്യമായിട്ട് പഠിപ്പിച്ച് ഈ ഫ്രൂട്ട്സും അനിമൽസൊന്നും പഠിപ്പിച്ചില്ല കേട്ടോ കുറെ മേനക്കെട്ട് കൂടിയില്ല നട്ടോക്ക് ഇപ്പൊ അപ്പൊ ഒന്നേക്കെ ബുക്കൊക്കെ മാറിയല്ലോ എന്നിട്ടപ്പക്കാണെക്ക് ഒന്നും അറിയില്ല
ഇപ്പൊ പണി കിട്ടി ഇപ്പ ഓ പിന്നെ അതും അല്ല ഓള് വനെ പഠിച്ച് സമയത്ത വല്ല ഇരുത്തി പഠിപ്പിച്ചനി നാല് കൊടുക്കയും ചെയ്യും നാല് പഠിപ്പ് ചെയ്യും ഫുള്ള് അങ്ങനെ ഫസ്റ്റ് പിന്നായി വന്ന് ഇവളാണെങ്കിൽ അത് ഞാൻ പിന്നെച്ച അത്ര പഠിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഓളെ പഠിപ്പിക്കല് കൊറ ശരി അപ്പൊ ഓളിപ്പോ ബേക്കിൽ തന്നെ കളി കൂടി ഇപ്പം മുന്നേക്ക് വരുന്നേ പോലുല്ല
അത് നമ്മള് സ്വാഭാവികായിട്ടും വല്യ വല്യ മക്കളെ നമ്മള് വേഗം നല്ല പോലെ പഠിപ്പിക്കും പിന്നെ രണ്ടെണ്ണക്കവുമ്പോൾ അമ്മക്ക് പിന്നെ രണ്ടെണ്ണത്തിനെ നോക്കണ്ടേ
നോക്കണ്ടേ എല്ലാരും എന്നിട്ട് പറയണ് ഞാൻ എൻ്റെ പ്രശ്നം ആന്ന്. ഞാൻ എന്റമ്മേ ഞാൻ വല്യോന അങ്ങനെ ഇവളെ പഠപ്പിച്ചിനാ എന്തിനാ ഇക്ക് ഇത്ര മടി എനിക്കന്തോ മാനസികമായി ഇനേച്ചിനാണ് പക്ഷെ അപ്പൊ ഞാൻ ചോദിച്ചോല് മുഴുവാൻ പറയണ അങ്ങനെ വലിയ വരെ എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട് റേറ്റങ്ങളെ പിന്നെ കൊറച്ചൊക്കെ നോക്കുള്ളൂന്ന് അറിയാം ഇപ്പളും മോനെന്നേ ട്യൂഷന്ക്കാണെങ്കിലും ഓനന്നേ ഫസ്റ്റ് സ്കൂളിലോക്കും ഓനാ ഫസ്റ്റ് പക്ഷെ ഇവളതേനാണ് ഓന്റെ ക്ലാസ്സിന് പോയാലും മീറ്റിംങിനോക്കെ പോയാലും പിടിച്ചു വെച്ച് പ്രശംസയാണ് ഔ ആദിലിന്റെ ഉമ്മങ്ങട് വരൂ ഈ പേരന്റ്സ് നല്ല ഉഷാറാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഞാൻ ഓന് ടൈംടേബിൾ ഒക്കെ ഇട്ട് പഠിപ്പിച്ചലാണ് ഏ ഒ ഇത്ര ദിവസം ഇത്ര പാഠം ഇത്ര ടൈം കൊണ്ട് പഠിച്ചു തീർക്കണം എന്നൊക്കെ പ അപ്പൊ എന്റെ മോൻ എന്ത് പറഞ്ഞാലും കേൾക്കും പറ പഠിക്കും പക്ഷേ ഞാൻ പറയും ഒരു ഇംഗ്ലീഷിൽ പത്ത് പേ പത്ത് പാടാണ്ട് വെച്ച് ക്കോ എഖ് സാമിന്റെ സാ സ ഉ പറയും ഒരു മൂന്ന് ദിവസം കൊണ്ട് പ പത്ത് പാടെങ്ങനെ പഠിക്കാൻ പറ്റും അപ്പോ ഒരു ദിവസം മൂന്ന് പാ പഠിക്യ അപ്പ ഇത്ര മണിക്കൂറിൽ രാവിലെത്ര മണിക്കൂർ പഠിക്കാ ആ ഇണ്ട് എന്നിട്ട് ഞാന് മ് അത് ഡിവൈഡെയ്തങ്ങനെ കൊടുക്കും. ഒരു മണിക്കൂറിൽ എത്ര ഭാഗം ക്ലിയർ മ് പഠിച്ച് കഴിഞ്ഞ് ഇണ്ടാവണന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഓൻ ആ കറക്ട് ടൈമിനാ പഠിച്ചു കഴിഞ്ഞിണ്ടാവും പക്ഷേ മോളങ്ങനെല്ല ഉം മോൾക്ക് ഞാൻ ഇതേയ് മ ഓളെട്ത്തും പോണെ. പക്ഷെ ഓക്ക് എത്ര കിട്ടിയാലും ഒരു കൊയപ്പൂല്ല
ഏഹ്
ഇപ്പൊ ടീച്ചറന്നെ പറയും ഇങ്ങളെന്നെ തല്ലണ തല്ലിക്കോളീം ഞാൻ പടിചൂല എന്നുള്ള ഇത് ല് ഓള്ന്ന് മ് അതന്നെ ഇവ്ടേം അപ്പൊ അതിനും വേണ്ടി ഓന് പഠിച്ചും എന്നിട്ട് ഞാൻ പറയും ഓന്റെ മീറ്റിങ്ങിനോയാ ഭയങ്കര സ്വീകരണ അയിനും വേണ്ടി ഓളെ മീറ്റിങ്ങിനോയാൽ അവ്ടെ നിക്കി പറയും ഇന്നോട് പോവല്ലി എന്നിട്ടും ഭയങ്കര ചീത്തേ
അത് രണ്ടാളും ഒരു സ്കൂളാണെങ്കി പിന്നെ പറയും മാണ്ട. രണ്ടാളും ഒരു സ്കൂളാണോ?
അങ്ങനെനീ ടീച്ചർമാരൊക്കെ ആ ഇതിലേനി ഓനാണല്ലോ ഫസ്റ്റിചീട്ടേ ഓള് റെഡി ആയിക്കോളും റെഡിയായിക്കോളും ആദിലിന്റെ അനുജത്തിയല്ലേ റെഡി ആയിക്കോളും ഇങ്ങനെ പറയലേനി ഇപ്പോ നാൽല് എത്തിയിട്ടും റെഡിയാവണത് കാണാനഞ്ഞപ്പോളാണ് ടീച്ചർമാരു എ
എല്ലാ മക്കക്കും ഓര് ഓ ഓള് വേണെങ്കി ഓളത് കൊറച്ച് കഴിഞ്ഞിട്ട് പുറത്ത്ടുക്കാ
അതന്നെ മാക്സിന്റെ സാർ പറഞ്ഞു ഓളെ ഉള്ളില്ണ്ട് അത് എക്സാം സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ എക്സാം സമയത്തൊക്കെ ചൂരല് വാങ്ങലാ ഞാന്
അല്ല എക്സാമിനെങ്ങനെ മാർക്ക് ഇണ്ടാവലുണ്ടോ?
ആ അപം ഞാന് ഒന്നിനും സമ്മയികൂല കെടക്കാനും സമ്മയ്ക്കൂല ഒന്നിനും സ സമയ്ക്കുല ഇര്ന്ന് പഠിച്ട്ടെന്നെ എല്ലാം സമ്മയ്ക്കൊളളുന്നു പറയും. അങ്ങനെ ആവ്മ്പോ ഇരുന്ന് പഠിച് പഠിച്ചാട്ട് മാർക്കുണ്ടാവും എല്ലാരെ കാട്ടിയും മാർക്കുണ്ടാവും
ഏഹ്
അപ്പ കയ്യാഞ്ഞിട്ടല്ല മടിയാ വയ്ങ്കര മടിയാ എന്റെ എളച്ചീന്റെ കുട്ടിയു ണ്ട് ണ്ടോന്റെ ഓളെ കൂടെന്നെ അത് ഡെെലി പത്തണി പയ്നൊന്നണിവരേ പഠിച്ചും ഉം എന്നട്ട് അയിന് മാർക്കൊന്നും ഉണ്ടാവൂല എക്സാമിനൊന്നും
അയ്ശെരി
അത് ഈ ചെയ്യാള്ള വർക്ക് അങ്ങനെ ആക്കും പോലെ ഇരുന്ന് ചെയ്യും അത്രേള്ളൂ ഇവള് എക്സാ സമയാവുമ്പോ ഒന്നാമത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എല്ലോ കൊസ്ത്യൻ ആൻസർ അയിലെ പ്രീ അങ്ങനെ ആവർത്തിച്ച് വരുന്ന കൊസ്റ്റൻസൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ ചെയ്യിപ്പി ഏഴ്തിപ്പിച്ചാണ്ട് ആ അപ്പൊ മറ്റേ അമ്മള് അറിയണ കൊസ്റ്റൻസായാലും ഓല് ചോദ്യം വര്മ്പോ ഉത്തരം എഴുതുമ്പളേ അപ്പം അക്ഷര തെറ്റ് എന്നിട്ട് മാർക്ക് കൊറെ പോവും അപ്പം അത് പോവാതിക്കാൻ വേണ്ടിയിട്ട് ഞാ ഉത്തരം മുഴുവനും ഇവിടുന്നു എഴുതിപ്പിച്ച് പഠിപ്പിക്കും
ഏഹ്
പിന്നെ അങ്ങനെയൊക്കെയാണ് മാർക്ക് കിട്ടണത് കൊസ്റ്റ്യൻ പേപ്പറ് മാത്രം പഠിച്ചു പോകും ഇബടന്ന്.
ഉം ഉം
അപ്പോ ഒരു പത്ത് കൊസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുമ്പ അതീന്നൊര് അ മിക്സായിട്ടാണല്ലോ വ ര്യാ
ഇം ഇം ത്തി ഇരുന്ന് പഠിച്ച് പഠിച്ചണല്ലേ
ഉം അങ്ങനെയൊക്കെ പഠിപ്പിച്ചാല് ഏഹ് ഒന്നുകൂടി ഇവക്ക് മാർക്ക് ഇണ്ടാവും. എന്നിട്ട് ഓൻ എന്നിട്ട് ഇന്റെ എളേച്ചി തന്നെ പറയും ഏഹ് ടീച്ചർമാരെല്ലോം ചീത്തപറയേംചെയ്യും എക്സാമിന് മാർക്കും ഉണ്ടാവും അത്‌ അപ്പ എങ്ങനെ ചോയ്ച്ചും. അതാണേ
ഏയ് അല്ല ചെറുതിൻ്റെ അല്ല ചെറുത് യു. കെ. ജിയോ എൽ. കെ ജി. യോ
എൽ. കെ ജി അതിപ്പോ മറ്റോള അതേ പടുക്കാ ഓളാണ് എപ്പളും കുട്ടീനെ കുണ്ട് നടക്കല് ഭയങ്കര ഇസ്ട്ടോ അവക്ക് കുട്ടീനെ ഇം ഇം അപ്പ ഓള കൂടെ നടന്ന് നടന്ന് ഓളെ സ്വഭാവം മുയ്മനും പഠിച്ചിണ് ആഹ് അത്‌ ഞാൻ ഓളോട് പറയാ അന്റെ അതേ ചാപ്പത് ഞാൻ കുടുങ്ങി ആ ഞാൻ എന്നിട്ട് ഞാ മറ്റൊന്റെ മാതിരിക്കി ആക്കി എടക്കണോന്ന് വിചാരിച്ചീനി അപ്പം ഇതിനിങ്ങനെ എ പ്പോളും വെള്ളം മറ്റേത് മറിച്ചെന്ന് പറയുമ്പോ എന്ക്കാവൂല അയ്നൊന്നും അപ്പൊ ഇന്റെ മകള് പറയും ഓന ഓള അങ്ങനെ നോക്കി കൊണ്ടടക്കും ഉം എന്താ ചോദിച്ചണം അതേപോലെ അപ്പൊ അധിക ടൈമും ഓളെ കൂടെ തന്നാ നടക്കുക അപ്പ ഇപ്പ ഞാൻ പറയാ നല്ലതും ചീത്തതും ഫുള്ള് ഓളയക്കന്ന് കിട്ടിയണ് സാനും വേഗം പൊട്ടിച്ചും ഇന്റെ ഉമ്മാക്ക് ഞാൻ എപ്പളും പറയും അന്നെ ഇണ്ടാക്കിയപ്പം അള്ളാക്ക് മാറി പോയതാണ് ഇജ്ജ് ആണാവണ്ടീനി അമ്മാരി വിക്രസൈനേം അത് ഭയങ്കര വികൃതിയാണ് അപ്പൊ ആഹ് എനിക്ക് പേടി അതാണ് പഠിച്ചില്ലേലും മേണ്ടീല്ല ഇതെ ന്ത് സാനം ഇന്നൊരു സാധനം വാങ്ങിയാ അത് നാളേക്കത് കേടാക്കിയിട്ടിണ്ടാവും
ആ ഇബടക്ക അതന്നെ
കാണൂല പിന്നെ കട്ടിലിന്റെഅടീല് തെരയുമ്പ ഇണ്ടാകും പൊട്ടി ഇങ്ങനെ കിട്ടണ്.
ഇവിടെ വൈകുന്നരാവേയില്ല ഓരോ സാധനം കിട്ടിയാല്
അതിനും മേണ്ടി എന്റെ മോനൊക്കെ എത്ര കാലം വല്യോന് എത്ര കാലം കഴി ഞ്ഞാലും ഓന്റെ അടുത്ത് അതേപോലെ ഇണ്ടാവും. എന്നട്ടെല്ലാരും ചോദിച്ചുഏഹ് ഇത് രണ്ടും ഒരേ പള്ളേന്ന് പോന്നല്ലേന്ന്
ഉം അങ്ങനെ തന്നെ ഓള് എല്ലാ കാര്യത്തിലും അങ്ങനെ മറുപടി നല്ലോ പറയും ഇന്റെ ഉമ്മക്കൊക്കെ
ആ ആ
ഇക്ക് ആക ഓളെ കാര്യ ഇഷ്ട്ട ള്ളത് പ്പോ അതാണ് ന്ന ആയിക്കോട്ടെട്ടോ
എന്നാ ശരിന്നാ